ആഹ് കേൾക്ക്ണ്ടോ? ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേ. ശേഷം ആഹ് നോമ്പൊക്കണ്ട്.
ഏഹ് കൊ എല്ലാർക്കും ഉണ്ടോ വീട്ടില്?
വീട്ടില് ഞാനും രണ്ട് മക്കളുള്ളു മക്കള് എടുത്തില്ല എന്ന് വെച്ചാല് മൂന്നില്ലാണ് വലുത്. അപ്പൊ ആഹ് ഞാ എടുത്ത്ണ്.
ഇന്നലെ ഉണ്ടായിരുന്നോ നോമ്പ്.
ആഹ് ആഹ് ഇന്നല നോമ്പ് ഇണ്ടാർന്ന്
ഇന്നലെ എന്തെനു സ്പെഷ്യല്?
ഇന്നലെ ഒരു ബിരിയാണി ഉണ്ടാക്കി.
അഹ് ഹസ്ബൻഡ് എവിടെ ഗൾഫിലായിരിക്കും അല്ലേ ഓ.
ഉം.
ഉം ആഹ് പണി കയ്യന്ന് പറഞ്ഞാല്. എന്തന്ന അതിന് പണി ഉണ്ടാവൂല്ലല്ലോ വീട്ടിലെല്ലാർക്കും നോമ്പല്ലേ.
ആഹ് എല്ലാർക്കും നോമ്പ് ആഹ്
അസർ കഴിഞ്ഞാണെല്ലാം ഉം പിന്നെ വേറെ മറ്റേ ക്ലീനിങ് പരിപാടി.
ആഹ്.
ണ്ടായിരുന്ന്. അങ്ങനെ.
മക്കള് പഠി എന്താ ചെയ്യണ്? ആഹ് ആഹ് അവർക്ക് ഇന്നലത്തെ ഉണ്ടായിരുന്നു അത് കൊടുത്തു. ഉം
എന്താണ് രണ്ട് വയസ്സായുള്ളൂ.
ആഹ് അത് എവിടെ അടെ ഉണ്ടോ?
ആഹ് ഉറങ്ങാണ് എണീച്ചി.
ആഹ് ആഹ്.
നി കൊർച്ച് ആഹ് അപ്പൊ വേഗ.
ഉം ആഹ് ആഹ്. വീട്ടിലാൾക്കാരൊക്കെ ഉണ്ടോ?
ആഹ് ഉമ്മ ഉപ്പ. ഇണ്ട് പിന്നെ പെങ്ങന്മാര് ഇണ്ട് എന്റെ പിന്നെ ക നാത്തൂന് കല്യാണം കഴിച്ചിട്ട് ഇന്നലെ വന്ന് ക്ക്ണ്‌
ആഹ് ലീവ് ആയപ്പല്ലെ
പത്ത് ലീവല്ലേ സ്കൂള്
ആ ആ വീട്ടിലൊക്കെ പോവല്ണ്ടോ ഹസ്ബന്റ് നാട്ടില്ന്നെ
ആ വീട്ടിക്ക്‌ പോകലുണ്ട് പോയിറ്റ്പ്പൊ ഇപ്പൊ വന്നള്ളൂ ഒരാഴ്ച ആയിട്ടില്ല
ആഹ് ആഹ്
ങ്ങളെ വീട്ടില് എന്നാണ് പൂക്കൊക്കെ ഉണ്ടോ
ആ പോക്ക്ണ്ട് ഇന്ന് പോയില്ല ഞാൻ ഒരു ദിവസം ഇന്ന് മാത്രം ലീവ് ഉള്ളൂല്ലോ
ആഹ്
ആ നാളെ മദ്രാസണ്ട് അപ്പൊ ഇന്ന് പോവാനാവൂല ഞ്ഞി ഇഞ്ഞി ലീവ് ണ്ടാവുമ്പോ പോവാജാര്ച്ച് പിന്നെ ഉമ്മ ങ്ങ്ട്ട് അവരിങ്ങ്ട്ട് വന്നീന്
മറ്റന്നാളിംഇതില്ലല്ലോ സ്കൂള് ഇല്ലല്ലോ
ഇല്ല മദ്രസണ്ട്
ആ മദ്രസക്ക് ലീവ് ഇന്ന് ഇന്നല്ല
ആ ലിവ് ആന്നാ ന്ന് കഴിഞ്ഞു പിന്നെ മു ഉം ഇന്നെന്താ എന്താ പത്തിരിയോ എന്തെങ്കിലുംണ്ടാക്കണം ഒറ്റക്കആവുമ്പോ പിന്നെ എന്തെങ്കിലു ഒക്കെ ആണ്ട് ണ്ടാക്ക വേറെ ആരും കഴിക്കാ ല്ലാത്തപ്പള്
ഉം
ഉം പിന്നെ
ങ്ങ്ട്ട് പറെ
വീട്ടിലെന്താ കൃഷിയൊക്കെ നടക്കുവോ വീട്ട്ല് ണ്ടാക്കൊ വീട്ടത്തെ ആവിശ്യത്തിനൊക്കെ
ഇല്ലല്ല എന്താ അതായത് ത് ന്റെ വീട്ടില് ണ്ടാക് ക്കലണ്ട് എന്റെ ഉമ്മ അതായത് ബത്തക്ക ണ്ടാക്കിന്നു മ്മള് തണ്ണി മത്തന് ഇല്ലേ
ആ ആ ന്ന്ട് ണ്ടായിനോ കായ ണ്ടായ്നോ
ഏ ആ മൂന്ന് നാല് വട്ടം ണ്ടായിനു പിന്നെണ്ട് പോയിട്ടോ
ആ വള്ളി പോവെ
ഉം പിന്നെപ്പൊ മറ്റേ വൈലറ്റ് പയർ ഇല്ലേ ഉം അതുണ്ട് പിന്നെ മൊളക് ഉണ്ട മുളക്, ചീനമുളക്, പിന്നെ ചെറിയ ക്യാപ്സിക്കല്ലേ
ആ ആ ഉമ്മ ണ്ടാക്കണത്
ക്കെ ണ്ട് വേ ആ മ്മണ്ടാക്ക്ണന്നെ
ആഹ് ആഹ് ഉമ്മമാരുണ്ടായാല് എന്തെങ്കിലും ഇങ്ങനെ ഇണ്ടാക്കി കൊടുക്കൂലെ കൃഷേ
ഉം ഉം ങ്ങളെ മ്മക്ക് ആരൊക്കെള്ളെ
ഇവിടെ ഹസ്ബന്റിന്റെ മ്മ ഉമ്മണ്ടടെ വേറെ വീട്ടിലാണ് അവിടെന്ന ഉമ്മ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും തക്കാളി ഉണ്ടാക്കും പച് മുളക് ഉണ്ടാക്കും അങ്ങനെ ഓരോന്ന ങ്ങനെ ഉണ്ടാക്കും
ആ ങ്ങള് വേറെ ഒറ്റക്ക് തന്നെ ലേ
ആ വേറെ വീട്ടില ആ
ഉം
ഞാനുങ്ങ്ട്ട് അത് കണ്ടാണ്ട് ചെൽപ്പം പൂളൊക്കെണ്ടാക്കി ഓക്കും ഉമ്മ ഇങ്ങനെ പറിം ങ്ങനെ ചെയ്ത് കൂടെ ചെയ്ത് കൂടെച്ചു അങ്ങനെ ണ്ടാക്കിഓക്കും
പൂള കൊമ്പ് ഇണ്ടായ്ക്ക്ണോ
ആ ണ്ടായ്നു
ആ അത്താഴത്തിനെണീക്കല്ണ്ടോ?
അത്തായത്ത്ന് ആ എണീക്കും
ആഹ്
ഫുഡ്ഡായ്ക് അങ്ങനയ്ക്കൊന്നുല്ല ന്നാലും ഒന്ന് എണീറ്റ് വെള്ളം കുടിക്ക അങ്ങനൊക്കെ
ആഹാ
ആഹാ ഫുഡ്ഡയിക്കൂല എന്തേലും ഈത്തപ്പയ അങ്ങനെന്തേലും
ആഹാ അങ്ങന എന്തെങ്കിലൊക്കെ കയിക്കും ആഹ് ഫുഡ്ഡ് ഫുഡ്ഡ് കണ്ട്രോളെയ്യാണ് അപ്പൊ പിന്നെ
ഏഹ് തടീണ്ടോ?
തടി ഓവറായിട്ടൊന്നുല്ല ഇന്നലൊന്ന് പിന്നെ കുളിയൊക്കെ കയിഞ്ഞോ?
ഇല്ല കുളിയയ്ഞ്ഞിട്ട് ഇല്ല മോള് എണീക്കട്ടേ യെര്തി.
ആഹ് ആഹ് ആഹാ ഫുഡ്ഡൊക്കെ കൊട്ക്കൊ? മോൾക്കും കൊടുക്കാ, ആഹ് രണ്ട് വയ്സ്സോ?
ആഹ് ഫുഡ്ഡൊക്കെ കൊടുക്കലിണ്ട്. അതായത് നമ്മൾ കയെക്കിണെന്നെ കൊട്ക ക്കല് പഷെ ഇന്നലെ ഇനലെ നോമ്പൊർക്കാന് പൊറാട്ടയ്ര്ന്ന് അപ്പൊ ഇഞ്ഞ് ഇന്നലിം പൊറാട്ട വെയ്ചൂല്ലെ? അപ്പ ദോശ എണീച്ചിട്ട് ഇണ്ടാക്കി കൊട്ക്കു ഓക്ക് രണ്ടെണ്ണം മതിയല്ലോ.
ആഹ് ആഹ് ആഹാ
ചൂടില് കിട്ടണേ. ഇങ്ങനെ നെരീല് കയ്ക്കണം നെര്ഞ്ഞിട്ട്.
ആഹ കയ്ക്കണല്ലേ.
ആഹ് എന്തേലും
ഇങ്ങനെ പച്ചക്കറിയാളൊക്കെ ഉപ്പേരി വച്ചൊട്ക്കോ കാരറ്റ് അങ്ങൻത്തെ
ആഹ് ആഹ് ക്യാര്റ്റ് ബീട്രൂട്ട് വെണ്ടക്ക ഉർളക്കേങ്ങ് അതൊക്കെ ഇഷ്ട
ആഹ് ആഹ് ആഹാ ഒക്കെ നല്ലതാൺലൊ ക്യാര്റ്റും ഇതൊക്കെ ഇതാ ഇവ്ടെണ്ട് കളീലാണ്.
വീട്ടിലിണ്ട്ലേ സൗണ്ടൊന്നും കേക്ക്ണില്ല.
റൂമിക്ക്പറയെറ്കുംല്ലേ
ഇന്ന് നാള നാളിം മറ്റന്നാളൊക്കെഞ്ഞ് ഒയി വാണല്ലോ?
ആഹ് ഹ് എട്ത്തിക്കൊ ന്ന് പോവോ കളിക്കാന്.
ആഹ് ചെർത് ചെറ് മോൻ പോവും മോളങ്ങനെ അർങ്ങൂല പൊർത്തിക്കർങ്ങൂല്ല.
ഏഹ് മോളെത്രാം ക്ളസില?
ഓള് മൂന്നിലാ പക്ഷെ ഓളെ പ്രായത്തിലിള്ളാരുല്ല ഇവടെ. അപ്പ പെങ്കുട്ട്യാളില്ല അപ്പൊ അങ്ങനെ എറങ്ങൂല.
ഹും ഇങ്ങളെ വീട്ടില് രികുല്ലേ?
ഇന്റെ വീട്ടില് ഇൻക്ക് രണ്ടനിയത്ത്യാളം ഒരാ ആങ്ങളിം കാക്കണ്ട്.
ഏഹ് ക്കാക്കാൻ്റെ കല്യാണൊക്കെ കയ്ഞ്ഞിട്ടിണ്ടാവുല്ലേ? രണ്ടനിയ ട്ടിയാളെ
ആഹ് ഓൽതും കയ്ഞ്ഞു
ആഹാ
ക്കെ പ്ലസ് ടു കയ്യുമ്പ തന്നണ്ട് കൈയ്
ന്റെ മ്മാക്ക് ഞങ്ങളാറ് മക്കള.
ആഹ് ഏ വെൽത് ആഹ് ചെർ അനിയത്ത്യാൾതൊന്നും കൈ
ആഹ് അനിയത്തി ഒരു അന്യത്തിന്റെ കല്യാണം കൈഞ്ഞ് രണ്ട് മാസായി.
ആഹാ
പോ ഓരനിയത്തി ഇപ്പ പത്ത് കയിഞ്ഞ് പ്ലസ് വണ്ണ് ഇട്ക്കാ പിന്നെ ആഹ പിന്നെ രണ്ടനിയന്മാര്
ആഹ ആഹ
ഒന്ന് എൽ കെ ജിലും ഒന്ന് രണ്ടിലും ഹ ഹ ഹ
ഏഹ് ഹേ ചെർതാലേ.
ആഹ് അങ്ങ
ന്നെ ഉപ്പിം ഉമ്മിം ഒക്കെല്ലേ.
ആഹ് ഇണ്ട്.
ഉം അട്ത്തന്നെ വീട്? ദൂരണ്ടോ.
ആഹ് ഇണ്ട് കൊർച്ച് ലോങ്ങ് ണ്ട്. ഒന്നര മണിക്കൂറൊക്കെ ണ്ട്.
ആഹ്
ഇങ്ങളെന്തേം വർക്കെയ്യ്ണ് ണ്ടോ?
ഇല്ല ഒന്നും ചെയ്യ്ണില്ല.
ഓഹ്.
ഡിഗ്രി കഴിഞ്ഞതാണ്. പിന്നെ ഒന്നിനും പോയില്ല. പിന്നെ മക മോള്ണ്ടായി. അങ്ങനങ്ങന എന്തായി
ഹേ മോനപ്പ എന്താ, എത്രാം ക്ലാസിലാ?
മോനൊന്നില് മോളു മൂന്നില്വാ.
ആഹ് മോള് മൂന്നിലാ പറ്ണു. മോന് എത്രീലാ പർഞ്ഞതാ.
ആഹ് ഒന്നില്ന്നെയ്കാര കേട്ടെ.
ഹാ.
ഉം
എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒന്ന് ക്കായതായിരിക്കുലേ.
ആഹ് ആഹ് അങ്ങനെ ഒന്നിക്കായതാ. അന്നൊന്നും പിന്നെ പഠി ക്കാൻ താല്പര്യം ഇപ്പളാണ് ഫ്രീ ടൈം ആയപ്പം എന്തെങ്കിലൊക്കെ ചെയ്തിണെങ്കില് നല്ലതേനി ന്ന് ങ്ങനെ കര്താ. ഉം. ആഹ് ഇപ്പളാണ്. ഇപ്പപിന്നെ ഓല് സ്കൂള് പോയാ പിന്നെ ഫ്രീ ആണല്ലോ.
ആഹ് രണ്ടാളന്നെ ഒള്ളൊല്ലൊലേ.
ആഹ് ആഹ്. ബ്ലസ് ടു കഴിഞ്ഞതാ?
ഏഹ്?
പ്ലസ് ടു കഴിഞ്ഞതാണോ?
ആഹ് പ്ലസ് ടു കഴിഞ് ഞാനിങ്ങനെ റേഡിയോളജിക് പഠി ച്ചീന്ന്. അത് പിന്നെ പത്ത് മാസൊള്ളു പോയെ അപ്പോത്ത്ക്കും പിന്നെ കല്യാണായി.
ആഹ് ഫുള്ളാകില്ലേ?
ഇല്ലേയ്
ആഹ്.
പെ രണ്ടി ഇയറേയ്ര്ന്നു.
ആഹ്
ഇം നോമ്പത് ഇന്നെന്താ ഇണ്ടാക്ണെ ഇഞ്ഞ് നോമ്പർക്കാന്?
ഇന്നിപ്പെ ദോശണ്ടാക്കാ പർഞ്ഞു.
ആഹ്
മായ്രി നമ്മള് കലക്കി പാര്ന ദോശല്ലേ
ആഹ് ആഹ് അരി അര്
അങ്ങനെ. ആഹ് അരി അര്ച്ചിട്ടില്ല.
ആഹ് അരച്ചിട്ട്ള്ളെ. ആഹ് എല്ലാവർക്കും ഇഷ്ടാണല്ലോ? ദോശറൊ, ആൾക്കാർക്കിഷ്ടാണല്ലോ.
ആഹ് പൊടിനെക്കാട്ടി ഇഷ്ട്ടല്ലേ- എല്ലാർക്കും ആരി ഇട്ട് കാണ്ട് ദോശ.
ആഹ്..
നിനക്ക് അതേ ഉണ്ടല്ലേ അയിലക്കറി അങ്ങനെന്തേലും.
ആഹ്.
ആഹ്.
അവിടെ അവൾക്കും വെളച്ച്, അനിയനോ, ഹസ്ബന്റിന്റെ അനിയന് മക്കളൊണ്ടോ?
ഇല്ല കല്യാണം കഴിഞ്ഞില്ല. മൂത്തച്ചന്റെ കല്യാണം- കഴിഞ്ഞേക്കണു, മുത്തശ്ശന് ഇവിടെ- എടുത്തന്നെ വീട്ട് ആ..
അവിടെ വെയിലാ?
ആഹ് ഇന്നിപ്പോ വെയിലാണ്, അവിടെ മാഴയൊണ്ടോ?
ഇല്ല ഇന്ന് വെയിലാ.
ഇന്നലെ ഒന്നും ചെറുങ്ങനെ മഴ പെയ്തില്ല.
ആഹ് ഇന്നലെ പെയ്തു.
എന്നാ ശരിട്ടോ ഇത്താ.
ആഹ് ആഹ് എന്നാ ശരി ആഹ്‌ ആഹ്.